കേൾക്കുണ്ടോ
ആ കേകമ്പ
ആ പിന്നെ ന്തക്കെ ഏ
ജോലിയൊക്കായോ
അ ആ ഇഞ്ഞി കുളിക്കാണ്ട് കഴിക്കാന് സമയം ആവുണല്ലള്ളൂ ഞങ്ങള് പൊതുവെ ഇല്ലെങ്ക ആവുടന്ന് ഏ ഭർത്താവിന്റെ വീട്ടില് ഒക്കെ പണിക്കെ കഴിഞ്ഞ് ഒരു ഒരു മണിക്ക ആവും കഴിക്കാ കഴിക്കാന്
ഹും ഇവിടെ അങ്ങനെ തന്നെ കറക്റ്റ് സമയന്നുല്ല എപ്പയെങ്കില്ക്കോ ചെലപ്പോ മൂന്ന് മണി നാല് മണിക്കെ ഉച്ചക്കുള്ള ഫുഡ്‌ കഴിക്കാൻ
ഉം
മോള് സ്കൂളില് പോയോ
ആ ആ സ്കൂളിൽ പോയി സ്കൂളിൽ പോയപ്പോഴാണ് ഇപ്പന്നരണ്ട് ഉ ഓളെ മിസ് മിസ് ജയ്ക്കണ്ട് എന്ത ഇപ്പ സലമ ഒക്കെ പറഞ്ഞാണ്ട് നുഹമോൾ എന്നാണ് ഓള് മകൾ എങ്ങനെയാണ്ഒ നേരം വൈകിയാണ് ഓർ ങ്ങല് ഒക്കെ ചോദിക്കണ്ട് അപ്പൊ ഞാൻ പർഞ്ഞ് ആ ഓള് ഇപ്പ നേരം വൈകി ഓള ണെ ങ്കി ഫോണ് കാണും ഇപ്പൊ കഴിഞ്ഞിട്ട് ഫോൺണ പിന്നെ ഫോൺ എടുത്ത വച്ചാണ്ട് പിന്നെ എങ്ങനെ ആയാലും കുട്ടിനോട് ഉറങ്ങാൻ പറഞ്ഞ ഉറങ്ങ എന്നലൊക്കെ പിന്നെ പിടിച്ചെരുത്തിയാണ്ട് ഞാൻ പറഞ്ഞ നെയ്സറി പോയല് ഉറങ്ങും അപ്പൊ ഒന്ന് വേം ഉറങ്ങു കഞ്ഞാണ് ഞാൻ പിടിച്ചതിറെ അനിയന ഉണ്ടായപ്പോ ആനിയന് വാക്ക് പറഞ്ഞാപ്പോ ഓള് ഒ റങ്ങി ഇപ്പ മെസ്സേജ് അയച്ച്ണ് മിസ്സ് ഓള് എപ്പളാ ഒറങ്ങല് ഓള് ഇപ്പം നഴ്റിന്ന് ഇങ്ങനെ ഒരു ഉഷാറില്ല ഇ ന്ന് ഉഷാില്ല ഓള് ഇന്നലെ ഉറങ്ങിട്ടില്ലേന ക്കെ ചോദിച്ചാണ്ടേ ഷാറല്ലേ ഉറങ്ങുണ്ട് കറണ്ട് നെയസറീന്ന്
മോക്ക് ആരെങ്കിലും പേടിയുണ്ടോ
ഏ പേടിയോഴിച്ചാല് എന്റെ ആങ്ങളുടെ പേടിയാ ചെറിയ ആങ്ങളുടെ പേടിയ ഓന് നല്ല ചീത്ത പറിം ഏ ഓന ഓനെ കണ്ടാല് എടു ത്തിന്റെ മോളും ഓനും ഓളും കൂടെ വേഗം ഫോണ് ബെഡ് ട്ടിന്റെ തായ വെക്കും ഏ അല്ലെങ്കിൽ എവിടെയങ്കിലും ഒൽപ്പിച്ച വെച്ചാാണ് ഉറങ്ങണ മാതിരിയോ വായിച്ചണ മാതിരിയ ഒക്കെ കാട്ടൂഓല് ഭയങ്കര പേടിയാ ഓനെ
ആരെങ്കിലും പേടി വേണം
ആ പക്ഷെ അങ്ങനെ എന്താലും ഉറങ്ങിയതാണ് പക്ഷെ ഓൾക്ക് ഓർക്ക റെഡി ആയിണ്ടാവൂല കാരമാണെങ്കിലേ ഇന്നലെ വേഗം ഉറങ്ങി ഇങ്ങട് മിസ്സ്‌ ഓളെ മിസ്സ് വിളിച്ചാണ്ട് പറയണ്ട് ഉറങ്ങണ്ട് ഓള് ഇന്ന് ഉഷാറില്ലല്ലോ ഓളെപ്പളാ ഓ റങ്ങിയ നേരം വ ണോ ഉറങ്ങിൊക്കെിച്ചാണ് മെസ്സേജ് വച്ചത് ഞാൻ പറഞ്ഞൾ പൊതുവേ അങ്ങനെ നേരരെ വെയകിയാണോ ഉറങ്ങി ഇപ്പോ ഓളപ്പ വന്നാരെ ഒരു രണ്ടാളും കളിച്ചു കുതർക്കും ഞാൻ പറയാ ഇതിപ്പോ എനിക്കാണ് ശീണം ഉണ്ടകുക ഇ നഴ്റി പോയാലോള്ളൂ ഉറങ്ങി അങ്ങനെയൊക്കെ ആയാണ്ട് ക്ലാസ് ശ്രദ്ധിക്കൂലന്നൊക്കെ പറഞ്ഞി ഓലും രണ്ടാളും കളിയ കൊണ്ട് കളിയാക്കാരോ
ഇപ്പ ഉള്ള മിക്ക മിസ്സുമാരും മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അവർ ഉറങ്ങാത്ത വന്നാലും അവർക്ക് മനസ് അവരെ കാണുമ്പോഴേ അവര് പഠിച്ചില്ലെങ്കിലും പുറകിലോട്ട് പോയ ഹല് എല്ലാ മനസ്സ്
ആ ഇനിപ്പോ ഇന്തനിപ്പോം എല്ലാം എന്തായാലും എന്ത് ഇതായാലും അതിനെ കുറിച്ചണ്ട് പറയുന്നുണ്ടല്ലോ ഇപ്പം ഫോണ് അങ്ങനെ കാ കൊടുക്കരുത് ഇനിയിപ്പം ഉ നേരത്തിന് ഫുഡ് കൊടു ക്കാണെങ്കിൽ ഫുഡിന്റെക്കെ കാര്യങ്ങളൊക്കെ പറയണ്ടല്ലോ ഭക്ഷണത്തിന്റെ രീതി എന്ത ഇപ്പ നഞമ്മള് അമിതായിട്ട് പുറത്തുന്ന് കഴിച്ച കൊടു ക ഉ കഴപ്പിച്ചരുത് അയുകൊണ്ട് തന്നെ പല ദോഷങ്ങള ഉണ്ടല്ലോ
ആ് പുറത്തുള്ള ഫുഡ് ക് വലിയവർക്ക് തന്നെ അപകടമാണ് അപ്പൊ പിന്നെ കുഞ്ഞു പിള്ളേ കാര്യം പറയണ്ടല്ലോ
ആ പണ്ടത്തെ മാതിരി ഒന്നുംല്ലല്ലോ ഇപ്പൊ ഇപ്പൊ പണ്ടുള്ള ഓലെ മാതിരിയല്ല ആ ആരോഗ്യ പ്രശ്നങ്ങളായിട്ടും ഒക്കെണ്ട് പണ്ട് അതൊന്നും ഇല്ലേനി ജോലി എ ഓലോ ഭക്ഷണരീതിയും അങ്ങനെ ഇനി പുറത്തന്നൊന്നുംല കഴിക്കൂല ഉള്ളത് അതുപോലെ നല്ല രീതിക്ക് പച്ചക്കറിയായിട്ടും ഒക്കെ കൃഷി കൃഷി ചെയ്താണ്ടല്ലേ ഉണ്ടാക്കൽ അങ്ങനെയല്ലേ കഴിക്കലും ഇലക്കറികളും ഇപ്പം ആരെയും ഇലക്കറികളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇന്റെ മകളൊന്നും എല എല പറഞ്ഞ് സാധനം കൂട്ടൂല
ഞങ്ങുടെ ഇവിടെ കൃഷിയുണ്ട് കേട്ടാടാ വീട്ടിലേ വീട്ടിലും കൊറയായി റ്റംസ് നട്ടിട്ടുണ്ട് പിന്നെ എറെ അച്ഛൻ കൃഷിപ്പണിയാണ് അപ്പൊ അവരും ഇങ്ങനെ വയലൊക്കെ എടുത്തിട്ടിട്ട് പണി ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ കത്തി പയറ് വെണ്ടയ്ക്ക വഴുതനങ്ങ ചീര അങ്ങനെ കുറ ഐറ്റ സ് ന
ഏ ആരാ ഉണ്ടാക്കല്
അല്ല ഞാൻ തന്നെയാണ് കുറച്ച് സ്ഥലത്ത് കിട്ടുന്ന കൊ കൊറച്ച് സ്ഥലം നിഞങ്ങള് വാടകെ വീടാണ് അപ്പൊ അതിന്റെ സൈഡിൽ കുറച്ച് സ്ഥലം ഒണ്ട് അവിടെ ചെയ്യും പിന്നെ ടെറസിലൊക്കെ വയ്ക്കാറുണ്ട് അങ്ങനെ ആ ഇനി ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ എല്ലായിടത്തും ഇപ്പൊ കാണും ണ്ട് വാങ്ങി വെച്ചൊ കൊള്ളാന്നണ്ട് എല്ലായിടത്തും വിളയുന്നുണ്ട് അതിപ്പോൊ നോർമൽ വീടുകളില എല്ലായിടത്തും
സ്ഥലം വേണ്ട ഇങ്ങനെട്ട
ആ ടെറസില് നല്ല ബെനിഫിറ്റ് നല്ല ഗുണമുള്ള തന്നാ ല്ല ഞാാനത് ആഹ
ഇല്ലാ രസ സാധനം രസല്ലേ പക്ഷെ അതിന് ഗുണണ്ട് തോന്ന നല്ല ആ
ഠിച്ച അങ്ങനെയാണ് കുടിക്കാറ്
ആഹ നല്ല ഗുണ ഉള്ള സാധന പക്ഷെ ഇവിടെ ഞങ്ങള് വീന്റെടുത്ത് ആ ആ താത്ത എല്ലാ കൃഷികളും ചെയ്യും ഇപ്പം കൈെഞ ഓണത്തിനുള്ള അത് പൂവ് ഇനി ഇനി വരാനുള്ള ഓണത്തിനുള്ള പൂവ ഇല്ലേ
ആ ആ
അിക തോട്ടം മാതിരി ഉണ്ടാക്കിച്ചിേ ഒഓലി വരുത്തും തൈകള് വരുത്തിാണ്ട് വല്യൊരു വലിയൊരു സ്ഥലത്ത് അവിടെ നല്ല വെയില് കിട്ടുന്ന സ്ഥലാണ് ഞങ്ങലത് പാറപ്പുറാണ് കുറച്ച മേലക്കണ്ട് പോയാല് അപ്പൊ അവിടെ നല്ല മല്ലികൊക്കെ കഴിഞ്ഞ പ്രാവശ്യംക്കെ തോനെ മല്ലി ആരെ ടുന്നക്കോ സ്ഥലത്ത് വന്നാണ്ട്
ഇവര് പൂവ് വിക്ക വിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണല്ലേ
ഇിക്കാൻ വേണ്ടി ചെയ്യണാണ് പിന്നെ കാണാനും ആൾക്കാർക്ക് വന്ന് കണ്ട് ഫോട്ടോ ക്കെ എടുക്കാ ഇപ്പൊ ഞമ്മൾ ആദ്യം ഇവിടെൊന്നു പൂന്തോട്ടം പറഞ്ഞണ്ടൊന്ന ഇല്ലേനല്ലോ ആസൂ ദരകാന്തിയല്ലേ ഇത് മല്ലികത്തോട്ടം പല മഞ്ഞ ഓറഞ്ച് ലൈറ്റ് കടും ഓറഞ്ച് അങ്ങനൊക്കെല്ലേ
ഈ മല്ലിക എന്ന് പറയുന്നത് ജമന്തിയാണാ
ആ ജമന്തി ആ ആ അതാണ് ആ അത് കുറേ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പ അഞ്ചാ അഞ്ചാറ് വർഷമായിപ്പ ഇങ്ങനെ ർന്നണ് പിന്നെ പച്ചക്കറികളും പിന്നെ പല സാധനങ്ങള്ൾ എന്ത ഇപ്പൊ ഉണ്ടാക്കലും അങ്ങ വിൽക്കലൊക്കെ ഉണ്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കാന് പഠിച്ച താത്തയാണ്
ഇപ്പൊ ഒരുപാട് രീതിയില് നമുക്ക് പൈസ എന്തെങ്കിലും ഗെയിൻ ചെയ്യാൻ പറ്റും നമുക്ക് അതിനുള്ള ഒരു നല്ല മനസ്സ് കൂടെ വേണം ചെയ്യാനുള്ള ഒരു ആരോഗ്യവും കൂടെ ഉണ്ടായിരുന്നാ മതി ആ വീട്ടിലൊന്നും സപ്പോർട്ട് പൂർണ്ണമായിട്ടും വേണം
നല്ല വേണം എന്നാല അയിമക്ക് ഞമ്മക്ക്ന്നെ ഉന്മേഷം ഉണ്ടാവുള്ളു ഇതില്ലെങ്കില് ഒന്നും നടക്കൂല നമ്മുക്ക് ഇപ്പോ എന്തൊക്കെ താല്പര്യംണ്ട് അതിനൊന്നും പോലെ ഒരു ഉന്ന് പറഞ്ഞാൽ മതിന്നാൽ
നമ്മള് സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കി നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഭർത്താവിന്റെ അടുത്തായിരുന്നാലും കഴന്ന് കിട്ടേണ്ട സ വല്ലല്ലോ നമുക്കൊരു നല്ല ഡ്രസ്സ് വാങ്ങണെങ്കിലോ എന്തെങ്കിലും ഓഡർ ചെയ ഏത് വാങ്ങണമെങ്കിലോ ചോദിക്കണ്ടല്ലോ
ആഹ് ഇതാത്ത തോനെ പൂവൊക്കെ വിറ്റാണ്ട് കഴിഞ്ഞ പ്രാവശ്യംൊക്കെ നല്ല പൈസ ഉണ്ടാക്കിയാണ് ഞ മോളെ നെയസറക്കൊക്കെ ഓണത്തിന് എന്തപ്പോ ഇത് ഇത്ണ്ടാക്കുമല്ലോ ആ അത്തപ്പുകൾ അത്ണ്ടാക്കാനൊെ വിടുന്ന് പൈസക്കെ കുറച്ച് വാങ്ങിയാണ്ട് ഒക്കെ വെച്ച നമ്മെ നാട്ടിൽ തന്നെല്ലേ നമ്മള എന്നെെ പ്രോത്സാഹിപ്പിക്കേണ്ടേ അപ്പൊ അവിടുന്ന് വാങ്ങിയാണ്ടൊക്കെ ഇതാക്കീന് അതെല്ലാ കൃഷികളും ചെയ്യണ്ട് ഏ ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെന്താ സ്വർഗത്തിലേക്കനി എറണാണ്ടൊക്കെ ഒരു ചെടിണ്ട ഒരു തിുന്നണ ഒരു പഴ ഉണ്ടായിനി ആ ആ പക്ഷെ അ ഒരു ടേസ്റ്റ് ഇല്ലാത്ത സാധന അയിന് ജ്യൂസ് ഉണ്ടാക്കിണ പിന്നെ എന്തൊക്കോ ഈ ലിബാമില്ലേ അങ്ങനത്തൊക്കെ ഉണ്ടാക്കിയാണ്ട് അത് വിക്കണ്ട് പിന്നെ ബീടറൂട്ടുണ്ട് ആ ഇപ്പ ബീറ്റ്‌റൂട്ട്ണ്ട്ണ്ടാക്കിയപ്പോ താന്റെ മോക്കോ എനിക്കും അങ്ങനെ കൊടുത്തയച്ചിന് ട്ടോ അത് നല്ലതാട്ടോ ബീറ്റ്‌റൂട്ടിൻ്റെ ഒരു ബാം ആ ണ് ചുണ്ടില് തേക്കന് ഉപയോഗിച്ചച്ച് നോക്കിയ കൊഴപ്പില്ല അത് നാച്ചുറൽ ആയട്ട്ണ്ടെ
ആ
അതെല്ലാ സാധനവും അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയണ്ട് ആ
റെംബൂട്ടൻ ആണ് ഇവിടെ ശരിക്കും
റമ്പുട്ടാനൊക്കെ ആ ആ വീട്ടില ഇണ്ട് തോന്നന്ന് പലേതു ഉണ്ട് പച്ചക്കറികളും ഒക്കെ അത് ടെർസിന്റെ മേലായിട്ടും തായായിട്ടും ഒക്കെ ഉണ്ടാക്കിണ്ട്
അവിടെ എങ്ങനെ തെങ്ങൊക്കെ ഉണ്ടോ തേങ്ങൊക്കെ എടുക്കാൻ
ആഹ ഉണ്ട്ണ്ട്
അപ്പൊ പൊറത്തൊന്നും വാങ്ങലില്ല
തെങ് ആ നമ്മളെ ആശ്യ ആവശ്യത്തിനൊക്കെ ഉള്ളത്ണ്ട് പിന്നെമ്മ ഒന്നും ദാക്കല അങ്ങനെണ്ട് ആ അരക്കാനോ ഇതാക്കാനോ ഒന്നും എടുക്കല്ല അയതുകൊണ്ട് നമ്മുക്ക് എണ്ണ ട്ട ഉണ്ടാവേണ്ട് കൊറെേ എടുത്ത് വെക്കും അപ്പ് ഉണ്ടാവും
എന്നാ വീട്ടിലടുത്തൊക്കെ ആട്ടി എടുക്കാറുണ്ടോ
ണ്ട് ണ്ട്
അത് നല്ലതല്ലേ നല്ല അപ്പൊ ശുദ്ധായിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടും ഇപ്പൊ പൊറത്തുള്ളത് മൊത്തം മായം ചേർത്തതാണ് വിശ്വസിച്ചു വാങ്ങാൻ പറ്റില്ല എന്താടാ
ഇങ്ങളെന്താ കാട്ടില് അങ്ങനെ
അല്ല ഞങ്ങക്ക് ഇവിടെ ഞങ്ങള്ൾ പുറത്തന്നാ വാങ്ങണ അതായത് തെങ്ങുണ്ട് പക്ഷെ എൻറെ അമ്മയുടെ വീട്ടിൽ അവിടെയണള്ളത് അപ്പൊ അത്യാവശ്യം വീട്ടില് യൂസ് ള്ള തേങ്ങ കിട്ടൂ ഈ എണ്ണ എടുക്കാനുള്ള തേങ്ങയൊന്നും കിട്ടല്ല അപ്പൊ മില്ലിൽ എന്തെങ്കിലും പോയിങ്ങളി വിെളിച്ചെണ് വാങ്ങാറുണ്ട്
ആ ആ മില്ലന്ന് വാങ്ങലേ ഞങ്ങളും അങ്ങനെ തന്നെ എന്തേന് ഇപ്പ കഴിഞ്ഞാല് മില്ലന്ന് വാങ്ങ അല ഇവിടെ അടുത്തുണ്ട് ഓല് ഇനിയിപ്പോ പൊടികളാണെങ്കിലും ഞമ്മള് മുളക് പൊടി മല്ലി പ്പൊടിയടുക്കണെങ്കില് നമ്മെള് എന്തേണയിപ്പ തേകി അണക്കാണ്ട് പ്പൊടുത്തി. ചെലന്നെയാണ് മെറ്റേ പൊറത്തൂന്ന് വാങ്ങെല്യാ.
പക്ഷെ അതാണ് ഏറ്റവും നല്ല ഗുണവും മെച്ചോം അതാണ്. ഈ പൊടി ഐറ്റംസായാലും നമ്മള് തന്നെ ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റേത് കളറൊക്കെ ചേ
ആ കളറ് ചേരും. പിന്നെ ഓലി ഏ കഴികീണോ ഇനി എവെടിട്ടാ ഒണക്കിയത് അതൊന്നും നമ്മക്കറിയില്ലല്ലോ. പിന്നെ അ ഇ ഫോണിലെക്കെ വീഡിയോസെക്കെ കാണുമ്പം തന്നെ പേടിയാ. പലേതും ചത്ത ത്തും മ റ്റതും പിന്നെയുടെ ക്കെ ഇട്ടേണ്ടാണ് ഇതാക്കണത്. ഉണക്കണതെക്കെ കണ്ടാലേ. നമ്മെക്ക് ഉം
ആ ശെരിയടാ ഞാൻ ഞാനെ കൊറച്ചു തെരക്ക് ഞാൻ പിന്നെ വിളിക്കാ ആ
ആ ആ